ഹലോ ആഹ കേക്ക് കേക്ക് കേൾക്ക്ല്ലേ
ഓ കേൾക്ക്ണണ്ട് എന്തൊക്കെയുണ്ട് വർത്താനം
നല്ല വർത്താനം
സുഖല്ലേ
സുഖം തന്നെ മയണ്ടോ അടെ
ഓ മയെണ്
ആഹ രണ്ടീസായിട്ട് നല്ല മഴയാണ് ഇവടിം ആഹ
എന്താണ് മറ്റേ ഡ്രസ്സൊക്കെ ഒണങ്ങ്ണ് ണ്ടോ
ആ ഡ്രസ്സിന്റേതാണ് ഇല്ലത് മക്കൾക്ക് യൂണിഫോമിനില്ലതും ഒണങ്ങി കിട്ടായിട്ടെ നല്ല കേതിയടാ മെഷീൻ ഇണ്ടേ മെഷീനിൽ ഒണക്കിയാലും ഇത് ശരി ശരിക്കും ഒണങ്ങൂലല്ലോ നമ്മള് വെയിലട്ടി ഒണങ്ങ്ണ ഒരു ഇതില്ലല്ലോ
അതില്ല ഇന്നാലും ചെറിയോരിതുണ്ടാവും കാറ്റട്ടികാണ്ട്ല്ലെ ഒണക്കം ഉം അതേപ്പം നടക്കുള്ളൂ ഓ
മറ്റേ നമ്മള് കൈകോണ്ട് പീഞ്ഞ അത്രീം ഒണങ്ങി കിട്ടൂലല്ലോ
അത്ല്ലാ എന്താ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ?
ഇല്ല ഭക്ഷണം കഴിച്ചീല്ല
എന്താണെന്ന് സ്പെഷ്യലആയിട്ടില്ലേ വെള്ളിയല്ലേ?
ആഹ് ഇന്ന് വെള്ളിയാണ് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചു അവടെ ന്താണ്?
വിടെ നെയ് ചോറും ചിക്കൻ കറിമ്
ആഹ്
വെള്ളിയല്ലേ ആഹ് എല്ലാരും പോയി ഇങ്ങളെങ്ങനെ നെയ്ച്ചോറെങ്ങനെ വെച്ചത് കുക്കറിലാ?
ആഹ് ഞാൻ കുക്കറില്
എങ്ങനെ വെക്കല്?
കുക്കറിലമ്മ സാദ ഉള്ളി ഇതും വാട്ടി നെയയില ഇതും വാട്ടി വെള്ളംത്തിന്റെെ അളവും താക്കി അങ്ങനെ താക്കും ഇങ്ങളെങ്ങനെ വെക്കൽ ചെമ്പിലോ?